ഹലോ എന്തേ അല്ല എന്തൊക്കെണ്ട് വിശേഷം
പോകുന്ന്
ഉം മഴ ഇണ്ടോ
ഓ
മഴയുണ്ടോയിക്ക
ആ മഴ ഒണ്ട് ഇപ്പ നല്ല മഴയാര്ന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോയിര്ന്ന് അപ്പൊഴ് വരുന്ന വഴീലെല്ലാം നല്ല മഴയാര്ന്ന് ഇടീം മിന്നലൊന്നൂല്ലേ പ്പ ഒരണ്ട് ഒരാഴ്ചയായിട്ട് ഇടി മിന്നല് അങ്ങനെതാണ് മഴയും കാറ്റു ആണ് ഇപ്പോഴൊള്ളത്
ആഹ് ഇവിടേം നല്ല മഴേം ഇടീം കയിഞ്ഞതേ ഒള്ളൂപ്പോം
ആ ഇടിയൊണ്ടല്യോ ഇടിയെന്നാ പേടിയാണ് വലോതാണെങ്കിലും ഇ ഇടിംമിന്നലും ഭയങ്കര പേടിയാണ് ഇപ്പഴും
ക്കും മക്കക്കോ
ആ മക്കക്കും പേടിയാണ് എനിക്കും പേടിയാണ്
ആണോ ഇവിടെണ്ട് ഞങ്ങള ഇന്റ മോശക്കാക്കാക്ക് ഭയങ്കര പേടിയാണ് ഇടി വെട്ടി കഴിഞ്ഞാല് അ തെണങ്ങി കേറിയിരിക്കും ഏടെങ്കിലും റൂമില് ണ്ടാവും പുറത്ത് കാണേല്ല
ശ്രദ്ധിക്കണെ ഇടിം മിന്നലും എല്ലാമേ ഇപ്പൾ തന്നെ വാർത്തയെല്ലോം ആ രണ്ട് മൂന്ന് കുട്ടികള് പോയെ
ആ അവിടെ ഉണ്ട് ഒരു ചേട്ടായി പോയിട്ടുണ്ട് അങ്ങനെ ഇവിടെ അടുത്ത് ആ ഇവിടെ അടുത്ത് വേ ഇടി മിന്നലേ
ഓ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് എനി ക്കും പിന്നെ മിന്നലൊക്കെ അടിക്കുമ്പോ പേടിയാണ് വീട്ടിനകത്ത് തന്നെ കേറിയിരിക്കും
ആ ആ അവിടെ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ ഇങ്ങനെ ഇ വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെന്തെലും ഉണ്ടോ
നാക്ക് സമയത്തും കുഴപ്പൊന്നുംല്ലായിരുന്ന് ആ ഒരു വിധം ഉണ്ടോ വാ റ്റുല അങ്ങനെ ഇ കിണറെ അതുകൊണ്ട് പ്രശ്നവില്ല ഞങ്ങ ഞങ്ങൾ കൊറ രണ്ട് മൂന്ന് പേര് ഉള്ളു ഞാനും മക്കളും മാത്രം അപ്പൊ പിന്നെ അധികം അങ്ങനെ ചെലവാ എന്നല് എ ഇപ്പോഴുളേനേക്കാളും നന്നായിട്ട് വെള്ളം താഴും എന്നാലും വറ്റൂല ആ അപ്പൊ നമ്മൾ ഇങ്ങനെ ലിമിറ്റ് ചെയ്തങ്ങ് ഉപയോഗിക്കാം അതുകൊണ്ട് വലിയ കുഴ പ്പ പിന്നെ ഇടക്കിടക്ക് മഴ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കുഴപ്പോല്ലാ മൂന്നാഴ്ചയായിട്ട് നല്ല മഴയാണ് ഉം ഇപ്പൊ ആ ചൂടെല്ലാം നന്നായിട്ട് ട്ടൊന്ന് കുറഞ്ഞ
ഉം ഭയങ്കര ചൂട് ചൂടായപ്പോ ഭയങ്കര ചൂടുവായിരുന്നു
ആ പിന്നെ എല്ലാ അധികയാലും ഇതാണെ മിതമായ കാലാവസ്ഥ ഇഷ്ടം ആ ചൂട അധികയാലും പ്രശ്നമാണ് തണുപ്പ് അധികയാലും പിന്നെ ഇവിടെ മക്കൾക്ക് പിന്നെ അപ്പഴെ ചുമ തുമ്മൽ അതൊക്കെ തുടങ്ങും അതുകൊണ്ട് ഏതായാലും കുറച്ചായ കൊള്ളാ
ആ അത് തന്നെ ശരിയാ പി മക്കളൊക്കെ ഇവിടെ ഇപ്പൊ നല്ല മഴയുണ്ട് ഞങ്ങളിവിടെ ഉം വെള്ളത്തിന് ഇങ്ങനെ ബു ബുദ്ധിമുട്ടില്ല ഇവിടെ അടുത്ത് തന്നെ പുഴയുണ്ട് അപ്പൊ പുഴയുള്ളോണ്ട് കൊണ്ട് ഇപ്പ ഞങ്ങ ആഹ് ഞങ ഞങ്ങൾ രാവിലെ പോവും പൊഴയിലോട്ട് ആണ്ട് ആലക്കും കുളിക്കൊ പെ ട്ടൊന്ന് കയ്യും
അങ്ങനെ ഉണ്ടെങ്കി പെട്ടെന്ന് തുണിയെല്ലാം കഴുവി ഇങ്ങ് എടു കഴുകിയെടുക്ക
ആ അമ്മ എത്ര ഉണ്ടെങ്കിലും നമ്മക്ക് ഭാരവായിട്ട് തോന്നൂല
തോന്നത്തില്ല അങ്ങനെ വെള്ളം എങ്ങനെ ഒഴിക്കുവോ നമ്മള് അതിനെ - കഴിവി ഇങ്ങ് എടുത്താമതിയല്ലോ അതാണ് നല്ലത്
ആ ആ എത്ര ഇണ്ടെങ്കിലും ഭാരായിട്ട് നമുക്ക് തോന്നുന്നില്ല എത്ര ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടു പോവാം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധി ബുദ്ധിമൂട്ട
ആ നനഞ്ഞു കഴിഞ്ഞാ പിന്നെ ചെമക്കണം
ആ ചുമക്ക അ പക്ഷെ ഞങ്ങക്ക്‌ അത്ര ദൂരമില്ല അങ്ങോ - തൊട്ടടുത്ത് തന്നാ പുഴ
തൊട്ടടുത്ത് ആ അപ്പഴും ഒണക്കായിട്ട് അങ്ങനെ അധികം വറ്റ വറ്റിയൊന്നും യില്ലല്ലേ
ഇല്ലല്ല വറ്റൂല അങ്ങനെ ഇങ്ങനെ വറ്റിയടു പോകും ഒന്നുയില്ല എന്നാലും അലക്കാനും കുളിക്കാനും ഒക്കെ കഴിയും അതുകൊണ്ട് കിണറ്റിലൊന്നും വെള്ളം കൊറയില്ല വെള്ളം കേറും ഒന്നുംമില്ല ച്ചാല് വലിയ മഴവരുമ്പോ കഴഞ്ഞ ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട പതിനേഴിലൊക്കെ ആയിട്ട്‌ വലിയ വെള്ളപ്പൊ ഒണന്നല്ലോ
ആ പ്രളയം ഓ അപ്പഴ് ആ
ഞങ്ങളെ വീടിന്റെ സ്റ്റെപ്പ് വരെ എത്തിട്ട് ഞങ്ങളെ വീട് കൊറച്ച് പൊക്കത്താ അതുകൊണ്ട് പേടിക്കാനില്ല അങ്ങനെ വല്യ ഇതായിട്ട് വരുള്ളു. ഒരു പറമ്പാണ് പുഴയുടെ തൊട്ടടുത്ത്. ആ പറമ്പ് മുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങള് മുറ്റത്തോട്ട് വെള്ളം വരും.
വരും ഓ ഓ ഇങ്ങനെയാന്നോ? അടുത്ത് ഉള്ളോരൊക്കെ പറയും മഴ പെയ്യുമ്പോ മ്മക്ക് പേടിയാണ് പ്രളയം വന്നെന് ശേഷം ഈ രണ്ടായിരത്തി പതിനെട്ട്. അതിനുശേഷം ചെറിയൊരു മഴ പെയ്യുമ്പോഴേ പേടിയാണ്. കാരണം അ അപ്പോഴേ വെള്ളത്തിന്റെ അടിയിലായി വെളള പ്രളയം ആണന്ന് പറഞ്ഞ് വാർത്തകളല്ലേ? അതിനു ശേഷം പിന്നെ എപ്പ മഴ പെയ്താലും ആഹ് അതിനു ശേഷം എപ്പ മഴ പെയ്താലും പ്ര പ്രളയം പോലെ തന്നെയാ. എല്ലായിടത്തും കേയറിയില്ലെങ്കിലും മിക്കള്ളിടത്തും വെള്ളം കേറലും ഇടിഞ്ഞു വീഴലും ഒക്കെ തന്നെ.
അതിന്ന് കാറ്റ് വന്നാ മതി വെള്ളം കൂടാന്. മഴന്നെ പെയ്യ ഈ മയക്കാറും കാറ്റും ഒക്കെപാടെ കൂടുമ്പോ വെള്ളം കൂടും
ആ
പുഴയിലൊക്കെ ഇങ്ങനെ വെള്ളം കൂടി ഞങ്ങളെ റോട്ടിലോട്ട് എത്തും താഴെയുള്ള റോട്ടില് വെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെമ്മപ്പഴും ശ്രദ്ധി
ആ
രാത്രിക്കൊന്നും പിന്നെ അന്ന് ഉറക്കണ്ടാവ്ല്ല്ല എവിടെത്തി വെള്ളം എവിടെത്തി വെള്ളംന്ന് നോക്കാനേ നമുക്ക് പേടിയാണല്ലോ ഹലോ ഹലോ
ഹലോ
കേക്ക്ണില്ലേ
കേക്കുന്നുണ്ട് ആഹാരമൊക്കെ കഴിച്ചെ
ഓ ഫുഡ് കഴിച്ചു
മക്കളൊക്കെ എന്ത് ചെയ്യുന്ന് കളിയായിരിക്കും
ഒരാള് രണ്ടാൾക്കാര് ഇങ്ങോട്ട് പോയിട്ടുണ്ട് പെങ്ങളെ വീട്ടിൽ പോയതാ ഹസ്ബൻറിന്റെ അവിടെ കളിക്കാനെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്
ആ ഇനിയിപ്പോ ഒരാഴ്ചകൂടെ നല്ല രീതിക്ക് കളി ളിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാ
ആ കളി ഇതൊക്കെ കഴിഞ്ഞില്ലേ എല്ലാം സാധനമൊക്കെ വാങ്ങിയ പിള്ളേർക്ക് പിള്ളേർക്ക്
ആ പിള്ളേർ പുള്ളേ ബേഗല്ലാവുണ്ട് ഉണ്ട് പിന്നെ ഒരു വർഷം കൂടെ പോകും ബേഗ് പിന്നെ ആ ഡ്രസ്സ് അ അ പെരുന്നാളിനിടാൻ ഇടാത്ത രണ്ടെണ്ണം ഉണ്ട് അപ്പഴ് സ്കൂൾ തുറക്കുമ്പോഴേ ആ ആ രണ്ടു ദിവസം പെരുന്നാൾ കഴിഞ്ഞിട്ട്
ആ ആ ഞങ്ങളുപ്പ അങ്ങനെ തന്നെ ഇരി പിന്നെ ആദ്യം പെരുന്നാൾ കഴിഞ്ഞിട്ട്
ആ ഓ അത് തന്നെ പെരുന്നാള് ഇപ്പം രണ്ടും കൂടെ ഒരുമിച്ചായക്കൊണ്ട് ഏതെങ്കിലും ഒന്നിനെ സ്കൂൾ തൊറപ്പിനങ്ങ് വേടി
ആ കഴിഞ്ഞ കൊല്ലവും അങ്ങനെന്നെയായിരുന്നു തോന്ന്ണു സ്കൂൾ തുറക്കലും പെരു പെരുന്നാള് വന്
ആ കഴിഞ്ഞേന്ന് ജൂൺ ഏഴിനായിരുന്നു പെരു പെരുന്നാൾ അതിനു മുന്നേ സ്കൂൾ തുറന്നു
ആ അങ്ങനെ എന്തോ അടിപ്പിച്ചാ വന്നേ എനിക്ക് ഓർമ്മ അങ്ങനെ ഒരു ഓർമ്മയില്
ആ അതെന്നെ സ്കൂള് തുറന്നതിന് ശേഷം പെരു ന്നാള് ഇപ്പോഴേ രണ്ടും കൂടെ ഒരുമിച്ച്
ആ പിള്ളേർക്കൊക്കെ പാടെ വാങ്ങുമ്പോ ഒരു സംഖ്യ വേണോല്ലോ
ക്കുമ്പം മക്ക ഒന്ന് വെച്ചാ ഫീസ് ഡ്രസ്സ് എല്ലാം കടടെ ആകുമ്പോ ചെല വാ പെരുന്നാള് ആ അപ്പഴ ഇപ്പഴ് ആ അത് തന്നെ നല്ല പൈസ വേണം അത് തന്നെ
താവും
ആ സ്കൂൾ അടക്കുമ്പോ എല്ലാരും പറയും മാർച്ച് മെയ് മാസത്തി വലിയ ചെിലവൊന്നുംല്ല പക്ഷെ സ്കൂൾ അടക്കുമ്പോഴേ അടുത്ത വർഷത്തുള്ള യൂണിഫോമിന് പൈസ ബേ ഗിനെ അല്ലെ ബേഗിനല്ലാ ബുസ് സ്തകങ്ങൾക്ക് ഓരോ ബുക്കുകൾ ഓരോന്ന് വാങ്ങണം പിന്നെ അതാ ഈ മാസ- ഇപ്പൊ വീണ്ടും അധിക ചിലവേ ഉള്ളൂ
അതെ അതെ
ആഹ്
ചലവ് കൂടുതൽ അ സ്കൂൾ തൊറ ഞാൻ നേര്ത്ത്
ആഹ് സ്കൂള് തുറക്കാൻ നേര
ബുക്ക് ഞങ്ങള് ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞിട്ട് കാര്യല്ല നമ്മുക്ക് ബാക്കിയുള്ളൊക്കെ ഉണ്ടാക്കണേ എന്നാലും നമുക്ക് ചിലവ് കൂടുതലാ നിങ്ങ ഫ്രീ ആയി കിട്ടൂലേ ബുക്കും യൂണിഫോമും
ആ മോം പഠിക്കണുന്നത് ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണേട്ടാ അപ്പൊ നാലാം ക്ലാസ് വരെയുള്ള
ആ ആ ആഹ് അപ്പ അവിടെ ഫുള്ള് ഫീസും കാര്യ ങ്ങളും എല്ലാം നോക്കണല്ലോ ല്ലേ
ആഹ് ആ ഫീസും നോക്കണം ആ അപ്പഴേ എല്ലാന്ന് വെച്ചാ വല്യ ഫീസ്‌ ആവൂല ആ അവര് മമിത മായനിരക്ക് എന്ന് വെച്ചാൽ സർക്കാർ സ്കൂളിന്റെ ഇംഗ്ലീഷ് മീഡിയം ആണ് അപ്പം വലിയ ഫീസ്‌ ഒന്നൂല്ല അവിടെ അങ്ങനെ ന്നാ ഇത് നമ്മളൊര് തുക കൊടു ക്കണ ഒരു മൂവായിരം രൂ പയൊക്കെ കൊടുക്കണം സ്കൂൾ തുറക്കുമ്പോഴേ ടെക്സ്റ്റിനായി ടെക്സ്റ്റ് യൂണിഫോം അങ്ങനെ ബുക്ക് എല്ലാം തരും
ആ ആഹ് നല്ലോം താണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങനെ പഠിപ്പിക്കല്ലേ ഇന്നാലും ഇനി അവിടന്ന് അങ്ങട്ട് ഫുൾ ടൈം ഞമക്ക് ഇഞ്ഞ് പ്ലസ്റ്റു പ്ലസ്‌വൺ പ്ലസ്റ്റു ഫുളള് ഇംഗ്ലീഷ് അല്ലേ
ആ അത് തന്നെ അപ്പൊ ഒരു ബെയ്സ് കിട്ടാനേ ആ ആ ഒരു ബെയ്സ് ഒന്ന് ഒന്ന് മനസ്സിലാ ക്കാൻ വേണ്ടിയാണ് നാലാം ക്ലാസ് വരെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്ത് തന്നെ സ്കൂളുണ്ട്
ഞങ്ങൾപ്പം ഗവൺമെന്റിൽ നിന്നപ്പം ഇംഗ്ലീഷ് മീഡിയം ഇല്ല
ആ ഗവൺമെന്റിലുണ്ട് ആ പിന്നെ ആ ആ ഇവൻല് ശ്വാസം മുട്ട് ഇതൊക്കെ ഉള്ള ആളാണ് അപ്പ അം ആ വിചാരിച്ച ഒന്ന് കൊറച്ചുകൂടെ ഒന്ന് കെയറ് കിട്ടണേ അടട്ത്ത് ആക്കാന്ന് വിചാരിച്ച് പിന്നെ മോള് പഠിക്കണന്ന് വെച്ചാ മദ്രസ തെങ്ങടെ അവടെ പടി
ആ അങ്ങനെയ ണ്ട്ല്ലേ
നണ്ട് അപ്പ ആ അവ്ടത്തെ മദ്രസയിലൊന്നന്ന് വെച്ചാ അവരിങ്ങനെ പഠിപ്പിച്ച് വിടേയള്ളൂ നമ്മള് തന്നെ അവരെ ശ്രദ്ധിച്ചുടും പക്ഷെ ആ സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കും സൂറത്തും എല്ലാം അ അവര് പ്പ എൽകെ യുകെജി പഠിച്ചിറങ്ങുമ്പോ ഒരു ജുസ്ഹ് കഴിയും
അത് ശെരിയാണ് പറഞ്ഞത് എൻറെ ജ്യേഷ്ഠ ഇവിടുത്തെ ജ്യേഷ്ഠന്റെ മോളങ്ങനെ പഠിക്ക്ണ്ട്
ജില്ലയിലും ഉണ്ട്
ആ ആ ഇവടെ മോളങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് സൂറത്തൊക്കെ അങ്ങനെ പ്പോ ഒന്നാം ക്ലാസിലത്തിയപ്പോത്തിനും ഏകദേശായി സൂറത്തൊക്കെ
ആ ഇവിടെ അങ്ങനന്നെ ദുആളും ആ അത് തന്നെ സൂറത്ത് കാണാതെ തന്നെ ഓതുന്നു പിന്നെ ദുആള്
അതേമാതിരി ഓ ഓരോ ചെയ്യുമ്പോള്ള ദുആയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇവിടെ മദ്രസ് പോണ പിള്ളേർക്ക് പോലും അതറീല്ലാല്ലോ
ആ അത് തന്നെ എന്റെ മോനന്ന് അങ്ങനെ പഠിച്ചി ല്ല മോനാണ് മൂ
അതിനൊക്ക് കാര്യത്തി നല്ല ഇഷ്ടട്ടോ അങ്ങനെ വിടാനൊക്കെ മ്മൾ ഈ ദുആയും കാര്യങ്ങളൊക്കെ ന്റെപ്പാങ്ങളന്റെ മക്കളൊ ക്കയറ ഒര് വ ബസ് വണ്ടിയില്ങ്ങട്ട് കേറുമ്പോത്തിന് അവര് ദുആഹ് ചെയ്യും ഇവരൊക്കെ അങ്ങനെ വിട്ടിട്ടാണ് ക്ഷെ നമ്മള് ഫീസും കാര്യ ങ്ങളും എല്ലാം നോ ക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്യും
ആ എന്നാലും പക്ഷെ അവര് പഠിച്ചു വരും
പഠിക്കും ഇവിടെവര് പഠിക്കുന്ന സ്കൂളിലെങ്ങനെല്ല
ആ മോൻ പഠിച്ച സമയത്ത് ഇത് അങ്ങനെ ഇല്ലായിരുന്നു
പിന്നെ പിന്നെ വേറെ അപ്പോ നേരത്തെ പോണ്ടി വരുല്ല പിള്ളേർക്ക്
എന്തോന്നാണ്
പിള്ളേർക്ക് നേരത്തെ പോകേണ്ടി വരുറിയാം സ്കൂളിലോട്ടേ
ആന്ന് വെച്ചാ രാവിലെ പോണ സമയണോ അറിഞ്ഞത് രാവിലെ പോകുന്ന
ആ രാവിലെ എ രാവിലെ എപ്പം പോണ്ടി വരൂന്ന് ചോയ്ക്കാം
രാവിലെ ഇവിടെ ഒരു ബഹളം മോക്ക് എട്ടേ കാലിന് വണ്ടി വരും ഓ ഞാനും മക്കളും മാ അത്ര ഇവിടെ ഉള്ളു ഭയങ്കര ഇതാണ്ന്ന് വെച്ചാൽ ഒരു കൈ സഹായത്തിന് പോലും ആരുംല്ല രണ്ടുപേരും ഉറങ്ങണിക്കാൻ പാട് ഫുഡ് കഴിക്കാൻ പാട് മോന് എട്ടേ മുക്കാലിന് ഓ ഒരു ഓട്ടോം ബഹളോം രാവിലെ അഞ്ചരക്കെ എണീച്ചാലും ചില സമയത്ത് ആവലെ അവര് ഇങ്ങനെ മടി പിടിച്ചിരിക്കും
ഫുഡ് കൊടുത്ത് വിടേണ്ടി വരുല്ലേ
ആ ഫുഡ് കൊടുത്തു വിടണം ന സ്നാക്സ് കൊടുക്കണം പിന്നെ രാവിലെ അവരെ കഴിപ്പിക്കണം അതാണ് ഏറ്റവും പാട് അവരെ കഴിപ്പി
അ അങ്ങനെ വരുമ്പഴാണ് നമ്മുക്ക് ബുദ്ധിമുട്ട് കഴപ്പിക്കേണ്ടി വരുമ്പോ തന്നെ കഴിക്കണ പിള്ളേരാണേ നമ്മക്ക് കൊഴപ്പല്ല
ഇപ്പ ഇതിലോട്ട് വരാൻ കുറച്ച് പച്ച ഒന്ന് പാടവാം കേട്ടാ ഇപ്പൊ രണ്ടു മാസം നിന്ന് ആ ചിട്ടേക്കൊന്ന് മാറിരിക്കുകയാണ്
അ ആ
ഉം ഇനിയിപ്പ ഒരു മാസം പോയാലേ അത് റെഡി ആയി വരയുള്ളൂ
അതെ അതെ ഉം എങ്കി ശരി ഇന്നാ വേറെന്താ ആഹ് അയിക്കോട്ടെ ശരിയങ്കിൽ